ആഹ് അസ്ലാലൈക്കും എന്താ എന്താ പാട്ട് ഖല്ലേ
ആഹ സുഖമാണ് കൊഴപ്പൊന്നുമല്ല
ഉം ചായക്ക കുടിച്ചോ ആഹ ചായ പിടിച്ച ആഹ് ആഹ എന്താ സ്പെഷലി കടി ന്താ
ന്ന് പൂരി ഇഷ്ടു മാണ്
ആ ആഹ് ആ ഏഹ് പിള്ളേരൊക്കെ സ് കൂ ഇവിടെ ഓട്ടടയും പട്ടാണിന്റെ റോസ്റ്റ് ഉണ്ടല്ലോ
ആഹ് ആ
അത ഗ്രീൻ പീസിന്റെ കര ആഹ ആ പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോവാനായാ
കുട്ടികൾ ചെറിയ ആള് മദർസയൊക്കെ ഒഴക്കുകാണ് മദർസേന്ന് വരണം എന്ന് വണ്ടി വരുമ്പത്തിന് മുമ്പായി മുക്കാലാവും സ്കൂക്ക്കോക്കുമ്പോ ചെറിയോ വലിയോ ഞ് ഇവിടെണ്ട് ഓന്റെ സ്കൂൾ ഓന ഒരഒമ്പത് മണിയൊക്കെ ആയാ പോകും സ്കൂൾക്ക്
ആഹ് ഓരൊക്കെ എത്ര ക്ലാസ്സിലാ
ഓന് ഏഴില് വല്യോന് ഏഴിലും ചെറുതിയത് ഒന്നിലും
ആഹ് അ ശെരി ഉച്ചക്ക് എന്താണ് ഉച്ചക്ക് എന്താണ് ഭക്ഷണം
ഉച്ചക്ക് ഇഞ്ഞിതിനെ മീൻ വരൂ ഇന്ത്യരെ മൻ പോകുമ്പോ വാങ്ങ ചെയ്യ അത് വന്നിട്ടോണ് തീരുമാനം അഥവാ മീൻ വന്നിട്ടില്ലെങ്കി ഇവിടെ അടുത്ത് കടുണ്ട് അപ്പൊ അവിടെ വിളിച്റഞ്ഞാല് ഒരു പച്ചക്കറിയൊക്കെ കൊണ്ടും മീൻ കിട്ടാത്ത ദിവസ അങ്ങനെ വിളിക്കും ഉണക്കല്ലോ പച്ചക്കറിയോ അങ്ങനെ എന്തെലുംക്കെ മേടിക്കും മീൻ ബിരിയാണെങ്കിൽ അങ്ങനെ മേടിക്കാം
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ പിന്നെ എന്താ കു അല് ഒരാള് മദ്രസക്ക് പോയി ഒരാള് ചെറുതാണ് ങ്ങാണ് ഒരാളെതാ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് മദ്രാസക്ക് പോ കുളിക്ക് പോവാൻ നിൽക്കണ് ആ അവന് എന്താണ് അവനക്ക് മുക്കാൽ ഒക്കെ വണ്ടി ഇരുന്നു എത്രയൊക്കെ അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ്ഞു ആ വല്യ ആൾക്ക് ട്യൂഷൻ കഴിഞ് വന്നിട്ട് ചാഴിക്കണതോ കൊണ്ട വള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഇട്ട് വെച്ച
ചോറ് കൊണ്ടുകയ്യ
ആ ചോറ് കൊണ്ടോവും
മ് സ്കൂളന്ന് കഴിക്കൂലേ
സ്കൂളിൽന്ന് ഓല് മൂത്താള പത്താം ക്ലാസിലാണ് അവർക്ക് ഫുഡ് കിട്ടൂല മ് ആഹ് എട്ട് വരള്ളൂ പിന്നെ മറ്റ പ്രൈവ സ്കൂളിലാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് അവനക്കും കിട്ടൂില്ല അപ്പോൾ രണ്ടാ ഉണ്ടാക്കണം ഫുഡ്
ആഹ്
മ്
ആഹ് ചെറിയെ കൂട്ടി നീ ച് ട്ടില്ലേ
ആ ഇല്ല നീ ഒന്ന് നീചീ ന്നു നിന്നിട്ട് ബാലോട്ത്ത തുറക്കിയാണ് ഇപ്പ അത് ഇണ്ടാവുമ്പോ പണിയൊന്നും നടക്കൂല അപ്പ ഉള്ള പണി വേഗമാണ് കച്ചിക്കാണ്ടേ
ആ ചെറിയ കുട്ടികളാകുമ്പോ പണി കഴ്യാൻ പണിയന്നെ സ്കൂൾക്കൊക്കെട്ട് പോണം അപ്പളേ നമ്മള കയ്യിനും കടലിനും
ആ അതന്നെപ്പൊ ഞാൻ അതന്നെ ൻ പറഞ്ഞത് നമ്മുക്ക് രസ്റ്റ് ണ്ടാവൂല ല്ല വീട്ടത്തെ പണിയും കുട്ടികളെ നോക്കലോ അകെ ഭയങ്കര ക്ഷീണമാവും എന്നാല ഒന്ന ഞാൻ ഫോണേ എടുത്തിട്ടില്ല
അല്ലെ എന്താ പണി നമ്മുക്ക് ആലോചിക്കുമ്പോ എന്താ പണി ഒരു പ പക്ഷെ ചെയ്ത് കഴ്യയാണെങ്കിൽ പണി സമയം പിടിക്കന്നെയാണ്
താണ് എന്താ പക്കട പണിയ ഉള്ളത് ഈനാ ല് ചുമറ്റുണ്ട്ള്ള പണിയല്ലത് അത് ചെയ് ക്കണം ഒരൊക്കെ ഒന്ന്
ഉ ഈ കുട്ടികള ഒരു ഒരിക്കലും എന്തൊക്കെ പാട പണിയന്നെ
ആ പിന്നെ അങ്ങള് ഇന്നിപ്പോ തറവാട്ടില് എളച്ചെന്റെ മോൾക്ക് എന്താണ് പ്രായം തികഞ്ഞ കുളിക്കണ ദസാണ് അപ്പൊ ആ അപ്പ ആ പരിപാടി ഉണ്ട് അപ്പൊ ഞങ്ങൾ ന്നലെ ഡ്രസ്സ്‌ സക്കാനൊക്കെ പോയിട്ട് വന്നപ്പോത്തന് ഭയങ്കര ക്ഷീണം ഒരീസം പണിയക്കെ കഴിഞ്ഞിങ്കിൽക്ഷീണം എന്ന എതായാലും ഫുഡ ഒന്നും ഉണ്ടാക്കണ ഫുഡൊക്കെ അവിടൊണ് എന്നാലും കുട്ടിക്കുള്ള ക ഉം കുട്ടിക്കുള്ള കഞ്ഞൊക്കെ വാണം
മ് കുട്ടിക്ക്ന്താ പ്രായം മ് മോള
മോനാണ്
ആ മൂന്നാംകുട്ടികളല്ലേ നിക്കൂ ഇവിടെ രണ്ട കുട്ടികളാണ് അപ്പൊ ഇനൊക്കെ ഞാൻ നി പെൺകുട്ടിയാണെങ്കി ഇവിടെ പറയും കുഞ്ഞുണ്ടായ ആൺകുട്ടിന്നെ ആകുന്ന പറ
അതാണ് ഇപ്പ നമ്മളിപ്പോ ഞാൻ മൂന്നാമത്തെ പെണ്ണാവൂന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ എന്ത ഇതാക്ക അപ്പൊ പിന്നെ അതുവാണ ആ അതുവാണ ഞ്ഞ മതിഇൻക്ക് വയ്യ പ്രസവിക്കാൻ ഞാൻ പ്രസംവം നിർത്തി
അതെ ആ
ഞ്ഞും ആണെന്നെ ആവും പറഞ്ഞു ഞ്ഞ
ആൺ കുട്ടിള് ഇള്ളോർക്ക് ആൺ കുട്ടിയാള്ണ്ടാവും പെൺ കുട്ടികൾ ഉള്ളോൽക്ക് പെൺകുട്ടികൾ പഊതി പട്ട ഉണ്ടാവൂല ഇവിടെ ഞങ്ങള് ഇവിടെ അഞ്ചാ മക്കളാ വട ക്കാടെ വീട്ടില് ഒരു കാ നാത്തൂനെ ഉള്ളു അ ഹ് മുത്തച്ഛന്മാർകൊക്കെ ആകെ രണ്ടു പെൺകുട്ടിയള്ളു ബാക്കിയുള്ളവരൊക്കെ ആൺകുട്ടി
ആഹ്... ഇവിടെ ഇങ്ങനെ തന്നെ നി ന്റെ അമ്മായിമാക്ക് നാലാ മൂന്ന് ആൺകുട്ടികളും ഒരു മോളുണ് ആപ്പന്നോട് പറയും അങ്ങനെ അക്ക് ഞാ അട്ട നിർ ത്തണ്ടന്നൊക്കെ പറഞ്ഞിന്ന് ഞാൻ പറഞ്ഞ ആ ത ആന്നും പറയാൻ പറ്റൂല പിന് ഇനി നമ്മള ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മള് ഫ്രീയുടെ എല്ലാം നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് കാര്യ കുട്ടികെ കുഞ് ഓർക്ക് പോയി കുട്ടികളെ ഉറക്കെ ഒഴിച്ചിട്ടും രാവിലെ ണീച്ചിട്ടുള്ള പണിയോ ഒകപാടെ പറ്റ്ണ്യ
നമ്മള ഒരാളണ്ട് വലുതായി ഒന്നുംണ്ട് അല്ല കുട്ടികൾും വേണം പക്ഷെ നമ്മളണ്ട് വലുതായി ഒന്നും ഉണ്ടായ നമുക്ക് കയ്യിനും കാലിനും നല്ലരാ ആക്കാണല്ലോ ഒക്കെ ഒന്ന് സ്കൂൾക്കൊക്കെ പോയി തുടങ്ങിയാലേ നമ്മളെ കൈനൊര്
ആ.... ഉ... അതന്നെ അതന്നെ പിന്നെ സ്വന്തം വീടൊക്കെല്ലേ
ആ അതെ അമ്മടെ ഞങ്ങള് ചെറുത്തന്നെയാണ് എന്നാലും ഉമ്മി പിമ്പടക്കവിടെ ഉള്ള ആളാണ് ഒരു ഇവിടെ നാട്ടിലെ ഡ്രൈവറ ആണ് കല്ലവണ്ടിയില് പോവുവാണ് മറ്റോടത്ത് മൂത്തച്ചൻ ചെറിയ മൂത്തച്ച്ച അവിടെ ഇല്ല നാട്ടിലില്ല അപ്പൊമ്മീപ്പ അവിടെ നിക്ക അടുത്തന്നെ ട്ടോ അപ്പോ ഇപ്പ ഞങ്ങളാ ഒറ്റക്കണമ്മിപ്പ തറവാ അവിടെ തറവാട്ട് ഇങ്ങട്ട് വരും എപ്പളേരൊക്കെ ഇവിടെ വന്ന് നോക്കയൊക്കെ ചെയ്യും
ഉം ഉം ആ ശരി വൈകും ഇവിടെ അതന്നെ ഞങ്ങ ഉമ്മിപാപ്പിഏ മൂന്ന് കുട്ടിളോം തന്നെ ഉ അവിടെ അ ഇല്യ ഈ ചെറിയൾ അച്ഛന്റെ അടുത്താണ് തറവാട്ട എന്താണ് ഇപ്പ ഇമ്മ മരിച്ചിക്ക്ണ് ഉം രണ്ട് ഒരാള് അച്ചനും കൂടി ഉണ്ട്എന്റെ ഹസ്ബൻന്റാണ് മൂത്ത മോന് ആ പിന്നെ ഏ അങ്ങനെ എന്റെ എന്താണ് അമ്മായിമ്മ ഇപ്പ നമ്മള് കൊറ കൊറോണ ഉണ്ടായില്ല അന്ന് ആ ടൈമില് മരിച്ചാ അധികം പ്രായം ഒന്നും ആയിട്ടില്ലായിരുന്നു അൻപത് വയസ്സൊക്കെ ആയിട്ടുള്ളായിരുന്നു
അ കൊറോണ പിടിച്ചോ
കൊറോണയിൽ എല്ലാവരും കൊറോണ തന്നെയായിരുന്നു കൊറോണയിൽമരിച്ചാണ്‌ മ്മ
ആ അതെ ഉ മുത്താക്ക് കൊഴപ്പൊന്നുംല്ലല്ലോ
ഇപ്പ അത് കുഴപ്പൊന്നുമില്ല ഇപ്പോളും ഓരോ അസുഖങ്ങൾ ഇറങ്ങിട്ടില്ലെഷിഖല്ലേ എന്തോ അറിങ്ങല്ല അസുഖം
ആഹ് ഇപ്പളും ഉണ്ട് നിപ്പ ശിഖ ല്ല എന്തൊക്കെയുണ്ട് അപ്പ ഈ വെള്ളം കൂടില്ലേ ഇഞ്ഞ് ഇപ്പം വെള്ളത്‌ നിന്ന് ള്ള അസുഖങ്ങളാവും ഇനിയും
ആവെള്ളം ചൂടാക്കി കുടിക്കാംന്നൊക്കെയാണ് പറഞ്ഞത്
ആ ഞാനിപ്പോ മഴ പെയ്ത് വെള്ളം കൂടിയ ശേഷം അങ്ങനെ തന്നെ ഞാനും ചെയ്യല്
ഉം ഉം ഞങ്ങൾക്ക് ഇവിടെ റോഡിന്റെ അട് ത്താണ് വീട് അത് കാരണം എല്ലാ സ്കൂൾ വണ്ടിയാളും ഞങ്ങള് നാലും കൂടിയ റോഡ് ജൻഷല്ല ഞങ്ങള് വീട് ആള് റോട്ട് കൂടി പോണ ജങ്ഷനാ ട്ടോ അയ്ൻ എല്ലാ സ്കൂൾ വണ്ടിയാളും ഞങ്ങളെ ഈ മൂലക്കെ വരൂ
ഈ നേരായ ഒരു തെരു
ആഹ് എന്ന്ത്തൊക്കെ ചെറിയ കുട്ടിക്ക്ല്ല രസൻ കായം കറി കൊടുക്ക കൊടുക്കുമ്പോൾ അപ്പൊക്ക തുള്ളി കൊടുക്ക അവനെ ഭയങ്ക പല് ഇന്നിട്ട് ഇങ്ങനെ കണ്ട കണ്ട് ന്നു
ആഹ
അപ്പൊ ഞാൻ കിച്ചണിലാണ് കിച്ചണന്റെ ഭാഗം റോഡിന്റെ സൈഡിൽ കൂടിയാണ് പോണുന്നത് മുൻവാശും കിച്ചണന്റെ ഭാഗവും അങ്ങനെ നാല് റോഡല്ല അപ്പൊ ഒരു ഭാഗവും എന്താണ് റോ കിച്ചന്റെ ഭാഗായിട്ട് വരും ഉം ആഹ് ചായ ഉണ്ടാക്കി കുടിച്ച് ഒരാള് ഇതാ കുടിച്ച് പോവാൻ നൽക്കണ ആൾ മദ്രസ്ട്ട് വന്നാ കുടിക്കള്ളൂ ഇഞ്ഞി ചോറ് ഇപ്പ അവിടുുന്നു തറവാട്ടിൽന്ന്
ഉം കുട്ടികൾക്കുള്ള ചോറ് വെക്കാ
കൊറച്ച് ബിരിയാണി പോലെ ഉണ്ടാക്കി ഇങ്ങനെ മുട്ട ബിരിയാണി പോലെ ഉണ്ടാക്കില്ല കുറച്ച് ബിരിയാണി കൊറച്ച് അത് മറ്റേ കുക്കറില് വേഗം ആവല്ലോ
ഉം മറ്റേരി നമ്മളെല്ലാരും പാട വെക്കയാണെങ്കിൽ നമുക്ക് ചോറ് അരിട്ട് വെക്കാം ത് ഇപ്പ ഇങ്ങനെകുമ്പോ നമുക്ക് ഒരു മടി തന്നൊവും
ആഹ് ആഹ് അതതന്നെ അതന്നെ പിന്നെ എന്താണ് അതല്ല പിന്നെ വൈകുന്നേരം സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുവോ
ആ ബടണ്ടാക്കും ഒരു പണി മാറ്റി വരുമ്പ ഇങ്ങനെ ലോറിൽ ഡ്രൈവ- ല്ലേ അപ്പൊ നല്ല രാവിലെ പോണ അല്ല ആറ് മണിക്കും പോക്പോ നല്ലൊരു പാൽചായയും എന്തെേലുമൊക്കെ ബേക്കറി ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കൊടുന്നൊക്കെ ചെയ്യാം കടി ആ നേരത്തൊന്നും കടി ആവൂല ആറ് മണിക്ക് തന്നെ അപ്പൊ അത് കുടിച്ച് പോും പിന്നെ ചോ ചോറ് കോറിൽ ഉണ്ടാവും ചെിലപ്പം തിന്നും ചെലപ്പം തിന്നൂല അങ്ങനെയൊക്കെ അങ്ങനെ ലോഡിനനുസരിച്ചിട്ടൊക്കെ തിന്നാൻ പറ്റുള്ളൂ പറ അപ്പൊ ഉച്ച ചെയ്യുമ്പോ വൈകുന്നേരത്ത വരുമ്പോ നല്ല വിഷപ്പണ്ടാവും ഇപ്പൊ എന്തേലും ഒരു കടി കാര്യ തന്നെ വേണം
എന്താണ്ടാക്കല്
എന്താ എന്തേലൊന്ന് ഉണ്ടാക്കണം ആ് അത്വരെ നമ്മള് നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്ക ഉച്ചക്ക്ന്താ ഉണ്ടാക്കാ എന്നുള്ള ആലോചന ചെരിയുമ്പ എന്താണ്ടാക്ക ഇപ്പ അതും ആലോയിക്കണംന്നല്ലോ
അത പൊരിക്കടികളൊക്കെ പറ്റുമോ പൊരിക്കടികള ണ്ടാക്കല്
ആഹ് എപ്പഴും ഉണ്ടാക്കൂല പഴംപൊരി അന്നൊക്കെ പഴം പുരിങ്ങും പഴം ചിലപ്പോ ഇപ്പം പഴം വാട്ടിയിട്ട് തേങ്ങയും പഞ്ചാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാട്ടും അല്ലെങ്കിൽ അട ഇണ്ടാക്കും ഇലേൽ തേങ്ങയും ചർക്കര ഒക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കും ചെലപ്പം കിഴങ്ങ് പൊരിക്കും ഓരോന്തേലും ഒന്നും ഉണ്ടാക്കും അല്ലെങ്കിൽ ഉപ്പ് മാവ് ഉണ്ടാക്കും റവ ഉണ്ടെങ്കി അല്ലെങ്കി ആ പച്ചരി വെള്ളത്തിലിട്ടിട്ട് കൽത്തപ്പപ്പോ ഉണ്യപ്പോ അങ്ങനെയൊക്കെ ചെലപ്പോ എണ്ണല്ലാത്ത എന്തേലൊക്കെ അങ്ങനാ ഒന്നുല്ല ദിവസങ്ങള് നമുൊന്നും കിട്ടാത്തി ഇല്ലാത്ത ദിവസ ആണെങ്കിൽ അപ്പ ച്ചു പറിഎന്തേങ്കലും ഒരു കടി കൊണ്ടരോ ചോദിച്ചാല് അപ്പൊ വരുമ്പോ എന്തേലുംക്കെ ചെലപ്പോ ശവർമ്മയ കുട്ടികൾക്ക് അങ്ങനത്തെൊക്കെല്ല വേണ്ടത് അങ്ങനെ എന്തേങ്കലുംക്കെ കൊടുന്നേരും എണ്ണക്കടി അങ്ങനെ വേടിച്ച എണ്ണക്കടി അങ്ങനെ കൊടന്ന തരൂല അപ്പൊ ഷവർമ്മ എന്തേലൊക്കെയ ആണെങ്കിൽ പിന്നും കേടില്ല പറഞ്ഞിട്ട് പിന്നെ അതാ കൊണ്ടര
ആഹ് ആഹ് ആഹ് അല്ല ഷവർമ്മയും കേടാടി അയല് മഴോണോയ്‌സ് ചേർക്കും ഒടുവാ
ആ മയോണീസ് കേടാണ് പക്ഷെ മറ്റിയത് വല്ല്യ റിസ്ക് ഇല്ലല്ലേ എണ്ണൽല്ലാ ത്തണ്ട് മയോണൈസും കേടന്നെട്ടോ പക്ഷെ ആദ്യം മയോണൈ ചില കുട്ടികൾക്ക് വേണ്ടത്
ആ അതെ
എപ്പളേലൊക്കെ അത് കൊണ്ടരും അധികവും ങ്ങനത്തെ കടി ഉണ്ടാക്ക തന്നെ ചെയ്യാം അ ആ നേരത്തിലോ ലോറിന്നന്ന് വ അവിടി നിർത്താൻ പറ്റൂല പറഞ്ഞട്ട് സെയ്‌സ്ലൊന്നും നിർത്താൻ പറ്റൂല കൊണ്ടിലില്ല എപ്പളേലൊക്കെ ആ പറ്റിയതാവുമ്പോ കൊണ്ടും
ഉം ഉം ആ വൈകനിന്റെ മോന് മൂത്താൾക്കങ്ങനെയ സ്കൂൾട്ടരുമ്പോ കോട്ടക്കൽ പി കെ എമ്മിലാണ് ഔട്ന്ന്ങ്ങട്ട് വരു ആക്ക് വെശ്ന്ന്ട്ട വയ്യ ആ ന്ന്ണ്ടാക്കിക്ക്ന്നർഞ് കാണ്
ഉം അവിടെന്താ ഉണ്ടാക്ക ആഹ ഇവിടെങ്ങ തന്നെ ബിരിയാണമുക്കൊവ്ടേ ന്തേലും പരിപാടിക്കെണ്ടെങ്കിലവിടെന്ന് അങ്ങനൊക്കെമ്പോഴകുട്ടികൾക്കായി കൊടു അല്ലെങ്കി ങ്ങനെന്തേലൊക്കെ ചെൽപ്പം ബിസ്കറ്റ് അങ്ങനെന്തേലൊക്കെ അങ്ങനെ പ്പിച്ചു പോവും ചില ദിവസങ്ങളില്. മ് അവിടെന്തെലും ഉണ്ടാക്കൊ?
ആ ഏ
നിങ്ങെളെന്തലുണ്ടാക്കുവോ?
ആടാ ഉണ്ടാക്കും ടൈം കഴിഞ്ഞന്ന ശരി ക്കട്ടാ
ആ ന്നായിക്കോട്ടെ പിന്നെ വിളി